ഹലോ
ഹലോ അസ്‌ലാം അലേക്കും ഹലോ അസ്‌ലാം അലേക്കും എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വർത്താനം
നല്ല വർത്താനം
എ എന്താ മയ ഒക്കെ ഉണ്ടോ അവിടെ
ഉം വെയിലാണ്
ഉം ഇന്ന് മയ പെയ്യും
ഉം ഇന്നോക്കെ വെയിലാ നേരം വെളുത്തിന്റെ ശേഷം ഇന്നലെ - രാത്രി എപ്പോഴാ പെയ്തതാ
ആഹാ എന്താ ചായ ആഹ് ഇവിടെ എങ്ങനെ മിനിഞ്ഞാന്ന് നല്ല മയ ഇണ്ടായി ഇന്നലെ - ഇന്നലെ കൊറച്ചൊക്കെ ഇണ്ടായിനി ഇന്ന് വെയിലാ ആഹ് ഉ മക്കളൊക്കെ സ്കൂളി പോയോ അവിടെ ഉണ്ടോ
ആഹ് ആഹ് സ്കൂളിൽ പോയി രണ്ടു പേര് രണ്ടര വയസ്സായി മോനുണ്ട് അവന് ഒറങ്ങയാണ് ആ സമയം നോക്കി വിളിച്ചതാണ്
ആഹ് പണികളൊക്കെ തീർന്നോ
ഉം എല്ലാം തീർന്ന് ഇനി ചോറ് വെച്ചിട്ടുണ്ട് കറിയൊക്കെ വെക്കാണ്ട് രാത്രിക്കല് ക്കള്ള ഉച്ചക്കുള്ള കറിയുണ്ട് എനിക്ക് കൂട്ടാനുള്ളത് ഇണ്ട് കറി മീനൊക്കെ.
ആഹ് ഇനി മക്കളൊക്കെ വരേണ്ടി വരൂവില്ലേ.
ആഹ് അത് മൂന്നര ആവുമ്പോ സ്കൂള് വിടും
ആഹ് എ -
ഒരാള് ആറാം ക്ലാസില് ഒരാള് മൂന്നാം ക്ലാസില് ഏ ആറാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്നു മക്കളൊക്കെ പോയോ സ്കൂളില്
ആഹ് ഇൻക്കൊരാളൊള്ളു ചെറുത്താണ് എൽ കെ ജി ലാ
ഏഏ പ്പൊ ചോറും ടിഫിനൊക്കെ കൊണ്ടോണ്ടി വരുംല്ലേ ടിഫിൻ ബോക്സൊക്കെ വേണ്ടിയെര്ലെ ടിഫിനെന്തായിക്കും ഫ്രൂട്ട്സോ അതോ ബിസ്ക്കെറ്റാ
ല്ലാ ടിഫിന് അവിട്ന്ന് അവിട്ന്ന്ണ്ടാകും അവിടെ ഓല് കൊടുക്ക് സ്കൂള്ന്ന് ഓല് അവിടെ ക്യാഷ് കൊടുത് ത്ത ഓലടെണ്ടാക്കി കൊടുക്കും ആഹ് ഫുഡ് ചോ ആഹ് ആഹ് ലഞ്ച് ആ ലഞ്ച് കൊണ്ടോണം അവിടെ ഓൽക്ക് എല്ലാ എല്ലാ കുട്ടിക്കും ഒരു പോണായിട്ട് അവിടെണ്ടാക്കും
ആഹ് ബ്റ്റ് ആഹ് അപ്പശരിയാണ് ഉം ഉം അപ്പന്തായിരിക്കും അവിടെ കടിണ്ടാവ
അവിടെ ഒന്നെങ്കി ചായെ ബിസ്കെറ്റോ അല്ലെങ്കില് കഞ്ഞിയോ ങ്ങനെ മാ ആഹ് മാറി മാറി ണ്ടാകും ആഹ് ഐന് ക്യാഷ് ഞമ്മള് കൊടുക്കണം മാസത്തില് ഉം ഓം ഉം
പിന്നെ ഫീസ് വേറെണ്ടാവൂലേ അയ്ന്റെ കൂടെന്നെല്ലം കൊട്ക്കാ ഫുഡ്ഡിനും
ആഹ് ഓരോ മാസം ഫീസ് ഫീസ് ആഹ് ഫുന്ഡ്ഡിനയ്നാത്രൊന്നും ആവൂലാ അഞ്ഞൂറിന്റെ ചോടൊക്കാവൊള്ളൂ
ആന്നാലും അയ്ന്റെ കൂടെ തും കൂടി ആഡെയ്ത് അങ്ങനേകൊടുക്കാ അതോ സെപ്പറേറ്റ് വേറെ കൊടുക്കെ
ത് വേറെ കൊടുക്കലാ ഓരോ മാസം ഫീസും മൂന്ന് ഘട്ടായിട്ട് ഒരു കൊല്ലം മൂന്ന് ഘട്ടായിട്ട് കൊടുക്കും
ഉം കൊടുക്കും തൊട്ടെടുത്താ വീടിന്റെ സ്കൂള്
ആഹ് എടുത്തെന്നേണ് ന്നാലും കൊറച്ച് പോവാണ്ട് അല്ല വണ്ടി അവള് വണ്ടിക്കാക്കിക്കാണ് ഉം നടക്കാൻ കൊർച്ച് ദൂരണ്ട് നട് ക്ക്ണോൽക്ക് നട്ക്കാ അങ്ങനേണ്. എന്നും നടക്കാങ്ങനെ ആവൂലാര്ച്ചാട്ട് ആഹ് വണ്ടി
ആഹ് രണ്ടേരം നടക്കെണ്ടെലേ ഉം ബടെട്ത്തെന്നെ സ്കൂള്, അഞ്ചിൻറ്റേഒള്ളു അഞ്ച് മിൻറ്റേ ഒള്ളൂ നടക്കാന് അവര് നടന്നാ പോവാ സാധാ സ്കൂൾലാ മാനേജ്മെന്റ് സ്കൂൾള് ആ എൽകെജി യുകെജി ഒക്കെ മറ്റേതന്നെ പിന്നെ പൈസ് അങ്ങനെ കൊട്ത്ത് പഠിപ്പിക്ക
ആഹ് വൾതങ്ങനെ മറ്റേ സാധാ സ്കൂള് ചേർത്തണാര്ച്ച്ക്കാ പിന്നെന്താന്ന് കറിയൊക്കെ
പിന്നെ ഒന്ന് ഉം
ആഹ് പിന്നെന്താ കറി മക്കളെ കറി എന്താ ആഹ് ഹലോ